ഹലോ കേക്കാമൊ?
ഓ കേൾക്കുന്നുണ്ട്.
എന്താ വിശേഷം?
സുഖമാണ്.
ആ മഴയുണ്ട അവിടെ?
ഇല്ല. മഴയില്ല ഉച്ചക്ണ്ടായിരുന്നു ഇപ്പല്ല.
ഇപ്പ ഇല്ല. എന്താ ഹൗസഫാണോതോ?
അതെ ഹൗസ് വൈഫണ്.
മക്കള്
രണ്ടാള്
എത്രെ പഠിക്കുന്ന
ഒരാള് രണ്ടിലും ഒരാള് ആറിലും.
ആരെല്ലും പഠിക്കുന്ന അടുത്ത് തന്നൊണോ അതോ?
ഏ
അടുത്ത്‌ തന്നെണോ പഠിക്കുന്നത് ദൂരെ ആണോന്ന്?
അടുത്ത്‌ തന്നെണ്.
അടുത്ത തന്നെ അപ്പൊ നടന്ന് പോയിട്ട് വരുമല്ലോ.
ആ ആ വണ്ടീയില്
ബസ്സ് വരോ സ്കൂളിലേ?
എങ്ങനെ
സ്കൂൾ ബസ്സ് വരൊ കൊണ്ട് പോകാൻ?
ഓ ഓ വരും വരും ആ മോനും മോളും
ഒരു മോന് ഒരു മോളും എന്ത് വർക്ക്യ്യുണണ്ട് ഇയാള്
ഇല്ല വർക്കൊന്നും ചെയ്യില്ല
ഉം ഉ വീട്ടി വേറെ ആരൊക്കെയുണ്ട്?
എങ്ങനെ വീട്ടില് അല്ല വീട്ടില് അസ് ബന്റ് ഞങ്ങൾ ഞങ്ങൾ വേറെ പെര
വേറെ താമസവാ ആഹ് ആ ആഹ് ആഹ് പിന്നെ കഴിഞ്ഞോ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ?
എങ്ങനെ
ഇന്നത്തെവാ ജോലിയെല്ലാം കഴിഞ്ഞോ?
ഓ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഫുഡ് കഴിക്കാണ്ട് ഹസ്ബന്റ് വന്നീണ് ഫുഡ് കഴി ആ ഫുഡ് കഴിക്കാണ്ട്
മക്കളോ?
ആ ഫുഡ് കഴിച്ചു.
ഫുഡ് കഴിച്ചു കെടന്നൊ? ആ ആ പിന്നെ വേറെന്താ?
എന്താ അവിടെക്കെ മഴണ്ടോ?
മഴയ മഴ ഇവിടെ വൈക ഇന്ന് പകലങ്ങനെ പെയ്തില്ലേടാ ഇപ്പൊ വൈകീട്ടയപ്പോഴത്തങ്ങനെ ഭയങ്കര മഴ. ഇപ്പൊ ഒന്ന് തോർന്ന് ന്നാലും ഉം സ്കൂളിന്ന് മക്കൾ വരുന്ന സമയം പെയ്യാൻ ഒരുങ്ങി ഇപ്പ തോർന്നു രാവിലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു
രാവിലെക്ക വെയില്ണ്ടായിരുന്നു ഇന്ന് രാവിലെ
ആ ഇവിടെ രാവിലെ രാവിലെട്ട് ഇത്ര നേരം നാല് മൂന്ന് മണി വരെ നല്ല വെയിലായിര്ന്നട അത് കഴിഞ് ഞാൻ മങ്ങിയത് പക്ഷെ നാല് മണി തൊട്ട് നല്ല തകർത്ത് പെയ്ത് ഭയങ്കര മഴ. ഉം ആ ഭയങ്കര മഴയായിരുന്നു നിന്ന് പെയ്ത്.
ഓ ഓ
ഉം ആം
ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ലെടാ ഇച്ചിരികൂടെ കഴിയും മക്കള് പഠിക്ക്ന്ന്
ഏ നേ
ഒരാള് ടി വി കാണ്ന്ന് ആഹ് ഇല്ലടാ ഒമ്പത് മണി കഴിയും
ആഹ് ആഹ്
ഒരാക്ക് എഴുതാനുണ്ട് ഒരാള് ഇരുന്ന് എഴുത് ന്ന്
ഓ ഓ ഓ രണ്ടാളാ
ആഹ് ആഹ് രണ്ട് പേര് മോൻ പ്ലസ് ടുവിന് പഠിക്കുന്നു മോള് നയൻത്തില്
ഓ ഓ ഓ
ആഹ് ആഹ് ക്ലാ പ്ലസ് ടുവിന് പഠിക്കുന്നവന് ഒന്നും പഠിക്കണ്ട ടിവീടെ ഫ്രണ്ടിലാ പിള്ളേർക്കെല്ലാം ടി വി മതില്ലോ അവന് പഠിക്കണ്ട അതവർക്ക് പ്ലസ് വണ്ണിന്റെ അല്ലെ അഡ്മിഷനായോണ്ട് ക്ലാസില്ല
ആഹ് അതെ അതെ ആഹ് ആഹ്
അല്ലാ പഠിക്കാൻ ഇഷ്ടം പോലണ്ട് പഠിക്കത്തേറ്റൂല
ആഹ് ആഹ് ആഹ് ആഹ്
ഒരു റൗണ്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നതേള്ളു അത് കഴിഞ്ഞപ്പോത്തേക്കിന് ഇപ്പ അട്ത്തെ ടിവീടെ ഫ്രണ്ട് കേറി ഇനി കഴിപ്പും കുടിപ്പും കെടപ്പും എല്ലാം ഐൻ്റെ ഫ്രണ്ടിലാ
ഇണ്ടാവും അതെ
അവിട്ന്ന് എണ്ണക്കത്തില്ല ഇനി അത് ഞാൻ പതിനൊന്ന് മണിക്ക് നിർത്തണം
ആഹ് ആഹ് ആഹ് അപ്പളേ ർ നിക്കൊള്ളൂ
അപ്പളെ നിർത്തു സ്വന്തായിട്ട് നിർത്തിത്തില്ല നമ്മളെവിടേലും കെടന്ന് ഒന്ന് ഒറങ്ങി പോയ്മ്പളേ ചെലപ്പം ഞെട്ടി ഒണരും ഈ ഈ ഒറച്ച ടി വീടെ ഹോളിയം അങ്ങ് വെക്കും
ആഹ് ആഹ് ആഹ് ആഹ് സൗണ്ടിലിടൂലെ
ഭയങ്കരായിട്ട് പാട്ട് വരുമ്പളേ ഭയങ്കര ഗു ഇതൊക്കെണ്ട് സൗണ്ട് ബാറൊക്കെ കണക്റ്റാടാ അന്നേരം അന്നേരം ഒറച്ചങ്ങ് വെക്കുമ്പം നമ്മള് ഞെട്ടിഉണരും ഞാനെവിടേലൊക്കെ കെടക്ക്ണ വെളുപ്പിനെ എണീക്ക്ന്നല്ലേ അവളിര്ന്ന് പഠിക്കുവായിരിക്കും അവന് ചെലപ്പോ നമ്മള് ഞെട്ടിയുണരും നേരം വെള്ക്കുമ്പോ അയൽപക്കത്തുള്ളോരൊക്കെ ചോയ്ക്കും നിങ്ങളെ വീട്ടില് എന്തുവായിരുന്നു ഇത്ര ബഹളം
ആഹ് സൗണ്ടിലിട്ടൂലെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ
അന്നേരം പിന്നെ രാത്രിയിലല്ലയോ അതൊക്കെ ബഹളം ഉം ഭയങ്കര സൗണ്ടി ഇടും ചെർക്കന് ഭയങ്കര വോളിയവാ തലവേദന എടുക്കും ആഹ് ആഹ് ഇതിന് അപ്പം അതോണ്ട് ഞാൻ ഒറങ്ങത്തില്ല ഒറങ്ങാതെ ഒമ്പതരാവുമ്പം ഞാൻ ടി വി നിർത്തും അന്നേരാ തോപ്പിച്ച് ഐന്റെ ഫ്രണ്ടീ തന്നെ കെടന്നൊറങ്ങും
ആഹ് ആഹ്
ആഹ് അങ്ങനാ ചെയ്യുന്നത് ഇപ്പത്തെ മക്കളങ്ങനാ
ആഹ് ആഹ്
അല്ലങ്കി വണ്ടി എടുത്തോണ്ടങ്ങ് പോകും അക്കു അച്ഛൻ്റെ വീട് അത്താടെ വീട് അപ്പറത്താ അപ്പാ അനി ആഹ് അനിയന്റെ മക്കള്ണ്ട് സൈക്കിള് ഇട്ത്തോണ്ടങ്ങ് പോവും അവിടെ ഒരനിയന് രണ്ടു മക്കളും ഒരനിയന് രണ്ടനിയന്മാർക്കും ഈരണ്ട് മക്കളാടാ
ആഹ് അതെ
അന്നേരം എളെ അനിയന്റെ മോള് കുഞ്ഞ് മോളാ
ആഹ് ആഹ്
ആഹ് അവിടെ കൂടെങ്ങ് പോകവും വരത്തില്ല പിന്നെ
ഏഹ്
നമ്മുക്ക് ഇച്ചിരി ഇങ്ങോട്ട് ജസ്റ്റ് രണ്ട് വളവും മതി അവയാള സൈക്കിളിൽ പോകും
അതെ
അ അ സൈ ആ സൈ എല്ലാ നടക്കത്തില്ല ആഹ് സൈക്കിളി പോ അെ എല്ലാരും വഴക്ക ഭയങ്കര സ്പീഡ ഈട സ്കൂട്ടറോ സ്കൂട്ടർ എടുത്തോണ്ട് റോഡിൽിറങ്ങും ഉം ഞാൻ കൊടു പത്തത്തില്ല പേടിയടാ ഭയങ്കര സ്പീഡാന്ന് ചല ഇവൻ സ്കൂളിൽ ഇവിടെ പ്ലസ് സ്കൂളിൽ പോത്തില്ലേ അപ്പം അവിഡോട്ട് പോകുമ്പോ ആ റോഡിലോട്ട്ങ്റങ്ങാനൊ ഒത്തിത്തില് ആളുകള് കുടിച്ച് നിർത്തി പറയും പിന്നെ സൈ കൊടുത്ത വിടരുന്നു കാരണം ബസ്സിന്റെ കീഴിലൊക്കെ സ്പീഡില് സ്പീഡ അങ്ങനെ ഓർ പീട
ആഹ് ആഹ്
നമ്മളെന്തെലും ഒരു സാധനം വാങ്ങിക്കാ പറാ ഈ പറയുന്നതിന് നമ്മള് പറഞ്ഞിട്ട് കേറുന്നതിനന്മ്പ അവ സാധന വാങ്ങിച്ചുകോണ്ട് വീ
ഇങ്ങട്ട് ഇവിടെ എത്തൂലേ ഇവിടെ അടുത്തെ എത്തും സാധനം കൊണ്ട്
ആഹ് ഭയങ്കര സ്പീഡ വച്ചിരിക്കണ് ഓവറ് സ്പീഡാടാ
ആഹ് ആ ആ പ്രായത്തിലേ നല്ല സ്പീഡിലെ പോവുവ
ആ സ്പീഡില് പോവുന്നെന്ന് പറഞ്ഞാലേ നമ്മുക്ക് പേടിയല്ലേ? പിന്നന്ന് പറഞ്ഞാല് എവിടെലും ഒക്കെ മറിഞ്ഞ് വീണ് മുറിവ് കൈയും കാലും ഒടിപ്പ് ഇതൊക്കെ പിന്ന വെക്കേഷൻ എന്താ വെക്കേഷൻ എന്താ സമാധാനം ഉണ്ടായിരുന്നു ഫുട്ബോള് കളിക്കാൻ പോയി കാലിൻ്റെ വിരലങ്ങോടിഞ്ഞ്
ഏഹ് ആഹ് ആഹ് ആ അപ്പൊ
പതിനഞ്ച് ദിവസം സമാധാനം ഉണ്ടായിരുന്നു അവിടെരുന്ന്
ആഹ് ആ ആ
പതിനഞ്ച് ദിവസം എന്തൊരു സുഖവാരുന്നെന്നറിയുവോ എങ്ങും ഇറങ്ങത്തില്ല അപ്പൊ അവർക്കറിയാം മുറിവ് പറ്റിയ കരിയണന്ന് എന്തേലുവക്ക മുറിഞ്ഞാലും എടു ത്താലുവൊക്കെ അവിടെ ഇരുന്നോളും അത് കഴിയുന്നടംവരെ പിന്നെങ്ങും പോവത്തില്ല
ആഹ് ആ ആ അതേ
അങ്ങനൊരിതുണ്ട്
ആ ആ ആ
എന്നും മുറിവാ എന്നും എന്താ ചോദിക്ക ഒരു ദിവസം പോലും ഇല്ല
ആഹ്
എന്നും ഓടിയും ചാടിയും വീണ്ടും മുറിവാ
മുറിവുണ്ടാവൂലേ?
മുറിവാ ഞാൻ ഇവനെ കൊണ്ടു പോവുന്ന ആ ഡോക്ടർ ചോദിക്കും സ്ഥിരം എന്നും ഇത് തുള്ളോ ജോലിയാന്ന്, ഇയാൾക്ക് ഇതേ ഉള്ളോ ജോലിയാന്ന് ഒന്നീ മറിഞ്ഞ് വീഴും അല്ലേ കാലൊടി ക്കും കൈ ഒടിക്കും ഉം ആ എങ്ങനേലും മുറിവൊക്കെ ആക്കിയിട്ട് വരും
ആഹ് എന്തേ കളിച്ച് ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ അങ്ങനന്തൊക്കെ കളിച്ചോ? ഏതെങ്കിലും
ആഹ് ഫുട്ബോൾ ഇവിടെ കളിക്കാനുണ്ടെടാ
ഉം ഉം ഉം
അങ്ങ് പോകും ഗ്രൗണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാല് ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ സൈ ക്കിളില് അങ്ങ് അവിടെന്താ ഈ ടൂർണമെന്റ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്
ആഹ് ആ
അത് ഇച്ചിരി ദൂരവാ ആ സൈക്കിളുവായിട്ട് കൂട്ടുകാരും എല്ലാം വിളിച്ചോണ്ട് ഒരു ദിവസം കണ്ടില്ല തിരക്ക ക്കി വരും വിളിക്കാനാളുകള്
ആ ആ അവിടക്ക് പോവും
അവരുടെ കൂടെ പോവാന്
ഉം ഉം ഉം ഉം ഉം
നമ്മള് ഉറങ്ങുവാന്ന് പറഞ്ഞാലും അവര് വന്ന് ഉണത്തി കൊണ്ട് പൊക്കോളും
പോവുലെ?
കൊണ്ടുപോകും അതാ അവിടുത്തെ പരിപാടി
ആഹ് ആഹ് ആഹ്
പിന്നെ മീനൊക്കെ കിട്ടിയാ?
ഓ മീന് കിട്ടി
ആഹ് എന്ത് കിട്ടി?
മീന് മീന് പൊരിച്ചത്ണ്ട്
ആഹ് ആ ആ
ഉം എന്താ മ മ മത്തി മ എന്താ അങ്ങട്ട് ചാള എന്താ അങ്ങട്ട് പറയാറില്ല
മത്തി മത്തി ആ ഇപ്പോഴത്തെ മത്തി വല്യ മത്തിയാ
ആഹ് വലിയ മത്തിയാ മറ്റേ പഞ്ഞിന് അതൊക്കെ ഉണ്ട്
ആ പരിഞ്ഞലുള്ള മത്തി
ആഹ് ഹ് ഹ്
പിന്നെ ഇവിടെ മീ മത്തി ആ ചോറാടാ ചോറും കറി മത്തി കിട്ടിയായിരുന്നു അപ്പൊ ഇവിടെ ആർക്കും കറി വേണ്ട
ഏഹ് കറിവെണ്ടേ
അവടെ വാപ്പ ഇല്ല വാപ്പ തമിഴ്നാട്ടില ആഹ് അപ്പം ഇവർക്ക് രണ്ടിനും പൊരിച്ചത് മതി
ഓ ഓ ഓ അപ്പൊ കറി ഉണ്ടാക്കനണ്ട
കറീ കറിവേ കറിന്ന് പറഞ്ഞാൽ കറിക്കാത്ത മീൻ കൂട്ടത്തിടാ ചാറേ കൂട്ടത്തുള്ള അപ്പൊ ഞാനുന്തോയ്യും രണ്ടോ മൂന്നോ ഇട്ടേ കറി വെക്ക തോള്ളൂ ബാക്കി അങ്ങ് പൊരിക്കും പൊരിച്ചത് എത്ര വേണേങ്കിലും പോകും
ആഹ് ആഹ് ആഹ്
അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വെണം
ആ ആ ഇപ്പൊ ചിക്കന ചിക്കനൊക്കെന്നാണ് വേണ്ടി വരിക
ആഹ് ചിക്കന് വെലയാ അതുമല്ലെ എന്നും കൊടുക്കാനും പറ്റത്തില്ലല്ലോ
ഏ എന്നും കൊടുക്കാൻ പറ്റില്ല മീന്നും വെല ന്നെയാണ്
മീനിന് വില ട്രോളിങ്ങ
ആഹ ട്രോളിംഗ ആണ് അത് തന്നെ
ട്രോളിങാ അവർക്ക് കിട്ടിയ അവസരല്ലേ വെയ് നല്ല മീനല്ല വലിയ മീനൊ ക്കെ ഒരു മാതിരി ഇരിക്കുക
ആഹ് അത് വല്യ മീനൊന്നും വാങ്ങാൻ പറ്റില്ല ഇപ്പ ട്രോളിങ് ആയോണ്ട്
ഉം ഇപ്പം എ എന്നത്തെയ ആണന്നറിയത്തില്ലല്ലോ പക്ഷെ പിന്നെ ഇന്നലത്തെ മത്തി കിട്ടിയ നല്ലതായിരുന്നു
ആഹ് ഇവിടെയും മത്തി കിട്ട്യത് നലന്നല വരാത് വൈകുന്നേരം കൊണ്ടുവന്നതായിരുന്നു പിന്നെ നല്ല മത്തിയ വല്ല്യ മത്തിയാണ്
ആഹ് പൊരിക്കാൻ നല്ലതായിരുന്നു മാംസം ഉണ്ടായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു
ആഹ് ടേസ്റ്റ് ഉണ്ട്
ആഹ് ആഹ് മത്തി കൊള്ളായിരുന്നു പക്ഷെ ഈയടക്കും കൊണ്ടന്ന കൊള്ളത്തില്ലായിരുന്നു
ആഹ് ആഹ് ആ ഇടേൽ കൊണ്ടുവരുമ്പോത് നല്ലതാവൂല ചെല സമയം
പക്ഷെ ഇന്നലെ കിട്ടിയ മത്തി നല്ല വലിയ മത്തി ആയിരുന്നു കൊള്ളായിരുന്നു കറി വെച്ചതും കൊള്ളായിരുന്നു പൊരിക്കാൻ എടുത്ത്‌ വെച്ചതും കൊള്ളായിരുന്നു ഉം.. ഉം.. പിന്നെ മക്കളൊക്കെ ഉറങ്ങിയാ?
ഇല്ലില്ല അവിടൊണ്ട് ഉറങ്ങിട്ടില്ല
ടി വി കാണുന്നു
ആഹ് അതെ ഫോണിമെലോ ടിവിമെലോ ഒക്കെ
ആഹ് എല്ലാർക്കും ഫോൺ മതിയല്ലോ ഒന്നീ ഫോൺ അല്ലേൽ ടി വി
ആ അപ്പൊ ടി വി ഒന്നും വേണ്ടി വരില്ല ആഹ് ആഹ് ആഹ്
ആഹ് അവർക്ക് ടി വി ക്ക അകത്ത് വല്ല ഇടിപ്പടവോ അല്ലെങ്കിൽ ഫോണോ ഫോൺ അങ്ങ് കൊടുത്താൽ മതി ഗെയിം കളിക്കാന്
ഓ അമതി പിന്നെന്നാല് അവിടെ ഇണ്ടന്ന് തന്നെ അറിയില്ല ഉം ഉം ഉം
ഉം ഫോണല്ലേ പിള്ളേരെ ഇപ്പ എല്ലാം നശിപ്പിക്കുന്നേ അവർക്ക് സ്കൂളീന്ന് വന്ന ഉടനെ കഴിക്കാൻ കൊടുത്താലും അവർക്ക് ഫോൺ കൊടുത്താൽ മതി
ആ ആ അത് മതി ഫോത് ഫോണ് മതി വെറൊന്നും വേണ്ട
വേണ്ട കഴിക്കണോങ്കി ഫോണ്
ആഹ് ആഹ്
എഴ്താൻ പഠിക്കാം പറഞ്ഞാ ഫോണ് കുളിക്കാം പറഞ്ഞാ ഫോണ് വരുമ്പളേ ഫോണും എട്ത്തോണ്ടാെര് സെറ്റിയിലങ്ങ് കെടെക്കുവാ
ആഹ് ആഹ്
ആരാ എവിട്ത്ത് ഫാേണ് മതി പിള്ളാര്ക്ക് ഉം
കൃഷിയൊക്കെ കൃഷിയൊക്കെണ്ടോ?
ഒന്നുവില്ലെടാ കൃഷിയൊന്നുവില്ലാ
ഏഹ് ആഹ് ആഹ്
ഇല്ലാ ചെടി ഒന്നും ഇല്ലാ
ആഹ് ആഹ്
ആഹ് വെല്യെ സ്ഥലംവില്ലെടാ ന്നില്ല വീടും ആ തൊക്കെയുള്ളൂ കൃഷിയായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലവൊന്നും നമക്കില്ല പിന്നെ ബാക്കില് കാെറെച്ച് റബ്ബറാ
ആഹ് ആഹ് ആഹ് ആഹ്
വെട്ട്ന്നെ അല്ലാ തൈ റബ്ബറാ
ഓഹ് ഓഹ് റോഡില്ലേ അട്ത്ത്
ആഹ് അട്ത്ത് റോഡാ
ആഹ് ആഹ് ആഹ്
റോഡുണ്ട് കൊഴപ്പവില്ലാ
ആഹ് ആഹ് പന്നികളെ ശല്യാെക്കെണ്ടാ?
ഒണ്ട് ഭയെങ്കെര പന്നിശല്യാ കാരണം ഇവിടെ താഴെയെക്കെ കൃഷിയാടാ കഷ് ട്ടം വെക്കാ തോന്നും എന്ന്‌വെച്ചാ മൊത്തോം കെളെച്ച് മറിച്ചിട്ടേക്കുവാ സോളാറെല്ലടാ
ഉം ഉം ഉം
പിന്നെ ഇത് വാഴയും ചേനയും ചേമ്പും എല്ലാം കിളച്ച് മറിച്ചെട്ത്തിട്ടേക്ക്ന്നെ കാൺണം പഞ്ചായത്തിലൊക്കെ എല്ലാരും പരാതി കൊടുത്തിട്ടുണ്ടെന്നാ പറയ്ന്നേ
ആഹ് ഇപ്പൊ പന്നിനെ പിടിക്കല് ണ്ടായിരുന്നു ഇതിന്റെ എടേല്
ഈ എടെക്കിവിടെ ഉം പിന്നെ റോഡില് ഒര് പന്നിയെ വണ്ടി ഇടിച്ചിട്ട് വല്ല്യൊരു പന്നിയായിര്ന്നു അതിനെ ആരാണ്ടെക്കെ ലേലം വിളിക്ക്ന്നെ കണ്ട് കള്ളേര് കഴിക്കുവല്ലോ ആഹ് അങ്ങനെ